ഹലോ
ആഹ് കേക്ക്ണ്ട് നല്ല വിശേഷം സുഖായിരിക്കുണു അവിടെ
ഉം ഇവിടെ സുഖം
ഉം പിന്നെ മഴയില്ലാതെ മഴ നല്ല ഉണ്ട് ഉം ഉം
ഇച്ച പൈച്ചെ
ഇല്ലെ ആഹ് മഴ ഓ ഇബടെ നല്ല മഴേ ഇ ന്നലെ തൊട്ട് തൊടങ്ങിയതാ മഴ ഉം ഒന്ന് നിന്ന് ണ്ട് കൊറച്ചു പെയ്ത് പോയിപ്പോ
ആഹ്
മ്
അ വാർത്തയൊക്കെ കാണുമ്പോഴാണ് അറിയുന്ന പുറത്തൊക്കെ എത്ര മഴയുണ്ടന്ന്
ആഹ് ഫുഡും കാര്യങ്ങളൊക്കെ ആയോ
ഇല്ല രാത്രിത്തേക്കാളോ കറിയൊന്നും ശരിയാക്കിയില്ല ശരിയാക്കണം
ഉം കുട്ടികളൊക്കെ
മക്കളെ മാമന്റെ വീട് വരെ കൊണ്ടോയി ഇനിയിപ്പോ രാത്രി ഒൻപതരക്കെ ആകുമ്പോ കൊണ്ടുവരും അതുവരെ അവിട ആഹ് അതെ അതെ മക്കളൊക്കെ പഠിക്കുന്ന സമയം അല്ലേ പഠിക്കുവാന്നൊ?
ഉം അവര് കൊറച്ചന്ന് അവര് ട്യൂഷന് പോവാറുണ്ട് ഇന്ന് ട്യൂഷന് ഇല്ല്യ അപ്പ പോയിട്ടില്ല മ്
ഭക്ഷനൊക്കെ റെഡി ആയോ
ഭക്ഷണം ചോറായി ഇതാ ഇപ്പ മീൻ കൊടുന്നുണ്ട് അപ്പൊ അത് ഇ നിവെക്കണം ഉം
ആഹ് ആഎന്ത് മീനാ
കൊഴുവ അവിട് ക്ക് ഇനിപ്പ ന്താ പറയാറിയില്ല
കൊഴുവാന്നന്നായിരിക്കും ഇവിടെയും കൊഴുവണ്ട് മീനൊക്കെ നല്ല വെല കാരണം മേലെ മാത്രമല്ല കിട്ടാനുംല്ല
കിട്ടാനുല്ല ഇപ്പൊ മഴയല്ലേ ഇപ്പൊ മീനൊക്കെ നല്ല വിലയാ ട്രോളിങ് അതൊക്കല്ലേ
ആഹ് അതെ അതെ
ഉം വയനാട് കണ്ടില്ലേ ഉരുൾപൊട്ടിയിട്ട്
തുരംഗാബാത ഇടിയോന്ന് പ്രതീക്ഷിച്ചതെല്ലല്ലേ അവടെ കൊണ്ടൂ.
ഉം
രക്ഷാപ്രവർത്തനം
ആഹ്
അ അപ്പൊ ചെയ്യാം മഴ വരുമ്പോ ഇതൊക്കെയാണ് നമുക്ക് ഒരു ആദി വരുന്നതല്ലേ
ആഹ് ആഹ്
അല്ലാതെ നോക്കുമ്പോൾ വെയിൽ വരുമ്പോൾ മഴ മഴ മഴ കിട്ടണേന്ന് പ്രാർത്ഥിച്ചാലും ചില പ്രദേശങ്ങളിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ
തുണികളൊന്നും ഉണങ്ങണുല്ല്യ സ്ക്കൂൾ പോകാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉം, വെള്ളം നറഞ്ഞ് ഒഴുകും ഉം,
അതാണ് വെയിൽ ആവുമ്പോ ചൂട് മാത്രം സഹിച്ചാ മതി പക്ഷെ മഴയാവുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാ
മഴ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ് മഴ നിൽക്കാതെ പെയ്താലും ബുദ്ധിമുട്ട് ഉം അങ്ങനെ ഒരു ഇതാ
ന്താപചെയ്യാ.
അവിടൊക്കെ മഴ പെയ്ത വെള്ളം നിറയോ
ഇവിടെ വെള്ളന്നും വെയ്ക്കുന്ന സ്ഥലമൊന്നും അല്ല പക്ഷെ വഴിയിലെ കാണം കേട്ടോ വഴിയൊക്കെ ഹ് വെള്ളമായിരിക്കും എന്നാലും മുറ്റത്തൊന്നും നിക്കത്തില്ല പക്ഷെ മഴ ഇല്ല ഇപ്പോ കുറേ ദിവസമായി മഴ പെയ്തിട്ട്
ഉം
മഴയേ ഇല്ല
ഉം
മുമ്പ നമ്മളെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെന്ന് പറയുമ്പോൾ ജൂൺ മാസം മൊത്തം മഴയായിരിക്കും. ജൂൺ മാസം ജൂലൈ മാസം ഒക്കെ മൊത്തം മഴയാണ് സ്കൂൾ തുറക്കുന്ന അന്ന് തൊട്ട് പിന്നെ അങ്ങോട്ട് മഴയായിരിക്കും. രാവിലെ സ്കൂളിൽ പോവാൻ ഒരുങ്ങുമ്പ മഴ സ്കൂളിൽ ഇന്റർവെൽ ടൈമിൽ മഴ ലഞ്ച് ബ്രേക്കിന് മഴ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ട് നനഞ്ഞു വാരിയെക്കെ ആയിരിക്കും വന്ന് കയറുന്നേ
ഉം
ഇപ്പ അത്രേ മഴയൊന്നും ഇല്ലല്ലോ
ഇല്ല മഴ കുറവാ ഇവിടെക്ക് മഴക്കെ കുറവാ പക്ഷെ പല ജില്ലകളൊക്കെ നല്ല മഴയാണ്.
ആ ഇവിടെ ഇവിടെ എനിക്കൊന്നുന്നു മഴയേ പെയ്തിട്ടില്ല വലുതായിട്ട്
ആ ഇവിടത്തെ രണ്ടേ ദിവസ ഇപ്പ നല്ല മഴ രണ്ടു ദിവസം നല്ല മഴ
ആ ഇവിടെ ഇടയ്ക്ക് മൂന്നോ നാലോ ദിവസം പെയ്തതല്ലാതെ രാവിലെ മൊത്ത മൊത്തം കാരമേഘം മൂടി കെട്ടും രാവിലെ എല്ലാ ദിവസവും അങ്ങനെ അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പം തകർത്ത് പെയ്യുന്നു പക്ഷെ അതേ വരെ എവിടെയോ പോയി പെയ്യ ഇവിടെ അങ്ങ് നിൽക്കുന്നേയില്ല.
ഉം ആ ഇവിടെ ഇപ്പോ തുണികൾ രണ്ടു ദിവസം മഴ നിന്ന് നിന്ന് പെയ്തിട്ട് തുണികളൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ്
ഉം
ആഹ് അതാണ് ഇത് വെയില് കൊണ്ടുണങ്കീലെങ്കില് തുണികൾക്കൊക്കെ ഒരു സ്മെല്ലു ആണ്.
ആഹ് സ്മെല്ല് ഉം
അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒണങ്ങാത്തതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത് ഇടുമ്പോ ആ മണ അടിക്കുന്നത്.
ആഹ് കൺഫർട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലത് ആഹ് മഴക്കാലത്തെ
അതാണ് അതാ കംഫർട്ടൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ട് ഒരാശ്വാസം
അതാ മഴയായ ഫാനിന്റടിയിലും അല്ലാതെയൊക്കെ ഇട്ട് ഒണക്കണ്ടേ
ഉം ഉം
വെയിലാവുമ്പോ ആഹ് ഒരു ബുദ്ധിമുട്ടില്ല.
ഉം
പിന്നെ ജോലിയോ വീട്ടില ജോലി അല്ലത്ത ജോലിയൊക്കെ ഒതിങ്ങിയോ?
ഇല്ല ആഹ് അല്ലാത്ത ജോലികളൊക്കെ വനിതോ മീൻ കൊടുന്നുണ്ട് അതൊന്ന കറി വെക്കണംന്ന്ന്നെന്നെള്ളു വേറെ ഒന്നുംല്ല
ഉം മക്കളക്കെ എത്രേല പഠിക്കണേ
മൂത്താള് അഞ്ചില് രണ്ടാമത്താള് രണ്ടില്
ആഹ്
ഉം അവിടെ പിന്നെ ചെറിയ കുട്ടികളാവൂല്ലേ
അതെ അതെ അതെ കഞ്ഞ് കുട്ടിയാണ്
ഹസ്ബന്റൊക്കെ വർക്ക് കഴിഞ്ഞു വന്നോ
ഇല്ല ഇപ്പോ മഴയ ഇവിടെ ഇവിടെ മഴയില്ലെങ്കിലോ അവരൊരു സൈറ്റിലും നല്ല മഴയാണ്.
ആഹ് ആഹ് കാണാ വിട്ടേണ്
നമ്മുടെ ഇവിടെ മഴയില്ല പക്ഷെ മറ്റു സ്ഥലങ്ങളിലെല്ലാം നല്ലപോലെ പെയ്യുന്നുണ്ടല്ലോ
ആഹ്
അതിന്റെ അത് കാരണം കൊറച്ചോസായിട്ട് പണി പെൻഡിങ് ആണ് വർക്ക് നടക്കുന്നില്ല ഇനീപ്പ മഴയൊന്ന് ഒതുങ്ങിയാലേ വർക്ക് റീസ്റ്റാർട്ട് ആവത്തുള്ളൂ
ഉം എല്ലാർത്തും അന്നെ മഴ പെയ്താ പിന്നെ വർക്കിനൊന്നും പോവാൻ പറ്റില്ല.
ആഹ് അതാണ്
വേനൽക്കാലം ആവുമ്പം ചൂട്
ഉം വേനൽക്കാലത്ത് വെയിലും ചൂടും കാരണം അങ്ങനെ പണിയുടെ ഒരിത് മഴക്കാലത്തായാ മഴ പെയ്താ അങ്ങനൊരു ത്
അതാ എന്ത് കൂടിയാലും പ്രശ്നാണല്ലേ
പിന്ന ടൂറക്ക പോവാറുണ്ടോ
ഇപ്പൊ ഇല്ല ടൂറായിട്ടൊന്നും ഇല്ല ഈ അടുത്ത് പിന്നെ പണിയൊന്നും വർക്ക് ക്കൊന്നും ഇല്ലാതെ നിന്നത് കൊണ്ട് ഈ അടുത്ത് കുഞ്ഞമ്മേര വീട് ഇവിടെ അടുത്താ മാവേലിക്കരയിലാണ് അടുത്തല്ല കൊറച്ച് ദൂരെയാണ് മാവേലിക്കരയില് അപ്പൊ അവിടെ ഈ പുഞ്ചയും വയലും കൃഷിയൊക്കെയുള്ള സ്ഥലം ആയതുകൊണ്ട് കാണാൻ നല്ല രസാ അങ്ങനെ രണ്ടു ദിവസം അവിടെ പോയി മക്കളൊക്കെ ആയിട്ട്
ആഹ് സിനിമക്കൊന്നും പോവാറില്ലേ
ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് നമ്മള് നമ്മള് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലോ ഇവര് കരയോ എടുക്കു നിർബന്ധം പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് കൂടിയിരിക്കുന്നവർക്കും കാണാൻ വന്ന മറ്റുള്ളവർക്കും അതൊരു ശല്യമാവത്തില്ലേ അത് പേടിച്ച് പോവാറില്ല
ആഹ് ആഹ് സീരിയലും കാര്യങ്ങളൊക്കെ കാണാറുണ്ടോ അപ്പൊ
ഇല്ല സീരിയലൊന്നും അങ്ങനെ കാണത്തില്ല കേട്ടോ എനിക്ക് പണ്ടേ ങ്ങന ഇഷ്ടമല്ല സീരിയലൊന്നും കാണുന്നതൊണ്ട് കൊണ്ട് താല്പര്യല്ല പിന്നെ
ടീവി മ്മക്ക് അത്രക്കങ്ങട് ശല്യ ഇല്ലാല്ലേ
ആഹ് അതെ അതെ ടീവിൽ തന്നെ ഏതങ്കിലും പുതിയ സിനിമകളൊക്കെ വരുവാണെങ്കിൽ ഒ ടി ടി റിലീസ് ആകുന്ന സിനിമകളൊക്കെ ടിവിക്കകത്ത് കാണും
ഉം
പിന്നെ പാട്ട് യ്യോ കൂടുതലും പാട്ടാണ് കേൾക്കാറ്
അഹ് ഉം
പാട്ടുകൾ ക ഇപ്പഴത്തെ പാട്ടുകളൊക്കെ നല്ല കളർഫുള്ളല്ലേ കണ്ടിരിക്കാൻ രസമാണ്
ആഹ് ഇപ്പത്തെ പാട്ടുകളൊക്കെ
ആഹ് അതാണ് പണ്ടത്തെ പാട്ടുകളുടെ കണക്കല്ലല്ലോ മെലോഡിയസ് അങ്ങനെ മെലഡി പാട്ടുകൾ ഇപ്പൊ കുറവല്ലേ ഇല്ല നല്ല കളർഫുള് ആഹ് അതാണ് അപ്പൊ കുഞ്ഞുങ്ങക്കാണലോ അത് കണ്ടിരിക്കാൻ രസം അപ്പൊ അങ്ങനെ വെക്കുമ്പോ ആ-
ഉം
നമ്മൾ പ പഴയ കാലത്തെ പാ- ട്ടുകളൊക്കെ ഇല്ലേ
പഴയ കാലത്തെ പാട്ടുകളൊന്നും കുട്ടികൾക്കും ഇഷ്ടല്ലാ
ആഹ് അതാണ് പക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടാട്ടോ നമ്മൾ എത്ര കേട്ടാലും നമുക്കും മടുക്കത്തില്ല പക്ഷേ
ഉം
ക്കതിനോട് വലിയ താല്പര്യം വരത്തില്ല അതല്ല അതിനകത്ത് കാണാനും മാത്രം ഒന്നും കാണുന്നൂല്ലല്ലോ
ആഹ്
ഇപ്പഴത്തെ പാട്ടുകളെന്ന് പറയുമ്പം കൂടുതലും പല രീതികളിലല്ലേ പാട്ടുകള് ക്രിയേറ്റ് ചെയ്യുന്നത്
ആഹ് ആഹ്
അപ്പത് കാരണം കണ്ടിരിക്കാൻ രസമാണ്
ആഹ്
അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കാണാൻ വെക്കുമ്പോ ആ കൂട്ടത്തിൽ പാട്ടൊക്കെ ഇരുന്ന് കാണും അല്ലാതെ
വേറെ സീരിയലിനോടൊന്നും അങ്ങനെ താല്പര്യം ഇല്ല കാണണോംന്ന് കൂടുതലും കണ്ടു കഴിഞ്ഞാല് നമ്മുക്ക് ദേഷ്യം വരും ഹഹ
ഹഹ
സീരിയലിനകത്തെ കഥകളൊക്കെ കണ്ടു കഴിഞ്ഞാല് എന്താണത് നാട്ടിലൊക്കെ നടക്ക- ഇല്ലാത്ത കൊറേ കഥകളായിരിക്കും
കുട്ടികള് ഫോണൊക്കെ എടുത്ത് കളിക്കില്ലേ അപ്പൊ ഫോണിന് വാശി പിടിക്കില്ലേ
ഇല്ല ഫോൺ അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് ആ നിർബന്ധം ഇല്ല ഫോണ് കുഞ്ഞിനെ തൊട്ട് അങ്ങനെ കൊടുക്കത്തേ ഇല്ല അതെ അങ്ങനെ പ്രശ്നം ഇല്ല അപ്പൊ ടി വി പിന്നെ പാട്ടൊക്കെ കേട്ട് പാട്ടിന്റെ കൂടെ കിടന്ന് ഡാൻസ് കളിക്കത്തേഉള്ളൂ
ആഹ് ആഹ് ആഹ് എന്താ ആൺകുട്ടിയും പെൺകുട്ടി- കുട്ടിയാണോ അതോ ആഹ്
പിന്നെ കാർട്ടൂണും ഒന്നും അങ്ങനെ വെച്ചു കൊടുക്കാത്തത് കൊണ്ട് അതും വേണോന്നില്ല അതുകൊണ്ട്
അത് നല്ല കാര്യാ അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ കൊച്ചു ടിവി ഇവിടെ ആണെങ്കിലോ കൊച്ചുടി വി ടിവിയിലേ കണ്ടിട്ട് വല്യ കുട്ടികളാവും തോറും അത് പിന്നെയും കാണും
ആഹ് ആഹ് ഇത് നമ്മളും വെച്ചു കൊടുത്തേനെ എന്താന്ന് അറിയാമോ ഇവര് പ്രീടൈം ആയത്കൊണ്ട് മാസം തികയാത്ത കുഞ്ഞുങ്ങൾ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞായിരുന്നു ടിവിയും ഫോണും ഒന്നും ഒരു തരത്തിലും കാണിക്കരുത് അപ്പൊ ഇവരുടെ ബുദ്ധി വളരുന്നു- -തോന്നുള്ളത് അറിയാൻ പറ്റത്തില്ലാണ് അതുകൊണ്ടാണ് അന്നെ അങ്ങ് ഒഴിവാക്കിയത് ഇല്ലെങ്കിൽ നമ്മളും കാണിച്ചേനെ
അല്ല കൊച്ച് ടിവി ഒന്നും കാണിക്കാതിരിക്കാൻ നല്ലത് കാരണം അത് കണ്ട് കഴിഞ്ഞാ അങ്ങനെ പിന്നെ അത് ഇങ്ങനെ കണ്ടോണ്ട്ക്കും
അത് കാണിക്കണേ അങ്ങനെങ്കിലും കുറച്ച നേരം അടങ്ങിയിരിക്കട്ടെന്ന് വിചാ ഗതികേട് കൊണ്ട് കാണിക്കുന്ന ആയിരിക്കുല്ലോ കൂടുതലും എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ കാണിക്കണേ അങ്ങനെങ്കിലും ഇച്ചിരി നേരം അടാങ്ങിയിരിക്കട്ടെ
പണികൾ ഒരുങ്ങാൻ വേണ്ടിട്ട് കുട്ടികളെ കയ്യില് ഫോൺ കൊ ടുത്തു കഴിഞ്ഞ പക്ഷെ വല്യ ദോഷണാത് ഉം
ന്നാ ഒക്കെന്നാ
ഉം ശേരി
ഏഹ്